ഹ ഹലോ ആ ആ കേക്കണ്ട്
ചായൊക്കെ കുടിചാ ചായൊക്കെ കുടിച്ചാ
ഇല്ലല്ല ചായക്ക്ഞി തൊടങ്ങ്ന്നെള്ളു
അത് ശരി
ഉം കുട്ട്യള് മദ്രസ്കോണ്ടാന്ന് അപ്പോലെ പറഞ്ഞോട്ട്
ആ എന്താ കടി
കടീ ദോശ
ആ ശരി ഇ സ്കൂൾക്ക് പോവാനാവുമ്പോതിന് എല്ലാം ആവണല്ലേ?
ഉം സ്കൂൾക്ക് പോവാനാവുമത്തിന് എല്ലാതും ആവണം. ചായ പരിപാടി കൈഞ്ഞോ? ഇല്ല ചെലപ്പോ കൊണ്ടോവും. ഏ ഏ ഓട്ടട എണ്ണല്ലാതെ ചുട്ണതല്ലേ?
ആ അരച്ചീന്റെ ശേഷം കൊറച്ച് എണ്ണണ് ഒഴിക്കും. വെളിച്ചെണ്ണ ആമണ്ണിന്റെ ചട്ടീ ആ അതെ അതെ മണ്ണിന്റെറെ ചട്ടീൽ.
ആ അയിലെന്താ കൂട്ട എറക്കുമ്പോ?
ബറ്റ് ചോറ്.
ആ അയെങ്ങനെ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അരിക്ക്.
അങ്ങനെ ഞാൻ കണക്കെടുക്കലില്ല. ജസ്റ്റ് നമ്മുക്കൊര് ഇണ്ടാക്കി ണ്ടാക്കി ആ കൊറച്ച് കൊറച്ചീച്ചങ്ങനെ ഇടും ഒരു ഗ്ലാ കാൽഗ്ലാസ് ചോറിടും.
ആ
മ്
തേങ്ങ കൂട്ടി അരക്കണം ല്ലേ ഇനിക്കാ അങ്ങനത്തെ വല്ല്യ ഐഡ്യല്ല മ്
ശരി. കുട്ട്യാക്ക് വല്യ ഇഷ്ടല്ല ന്നാലും എപ്പളേങ്കിലൊക്കെ
ആ
ടു ടു
ആ അതന്നെ പറഞ്ഞെ കുട്ടികൾക്ക് കുട്ടികളെഷ്ടാണ് കുട്ട്യാൾക്ക് നൂൽപുട്ട് പ പത്തിരി അല്ലെങ്കിൽ ചപ്പാത്തി. ഭൂരി അങ്ങനെയൊക്കെല്ലേ മക്കൾക്ക് പറ്റുള്ളു. ഇതെപ്പളേ ലൊന്ന്മാറ്റി പുടിച്ചണംന്ന് പറഞ്ഞാല്. ഓര് തിന്നൂല പിന്നെ നമ്മള് ഒറ്റക്കിരുന്ന് തിന്നണ്ടേ
ആ ഉച്ച കെക്ക് ളള കൂട്ടാൻ വെക്കാള്ള ഉച്ചക ക്ളത് കിട്ടിയ ഫ്രിഡ്ജില്ണ്ടാ?
ഉച്ചക ക്ള്ളത് ബെഡ്ഷീറ്റൊന്നുല്ല ചിക്കനിരിക്കിണ്ടവിടെ ഇന്നലെ ത്തൊരു ലേസം മീനുണ്ട് ഉച്ചക്കാരൂണ്ടാവൂലയ്ന് ഒക്കെ പോവൂലെ?
പക്ഷെ വീട്ടില ആരൊക്കേള്ളേ?
വീട്ടില് ഞാനും ഹസ്ബൻറും നാല മക്കളും.
ഒറ്റ വീട് ഒറ്റക്ക് താമസിക്കാ വേറെ ആ ഉമ്മേ ഉപ്പേന്നുല്ലാ?
ന്റെമ്മേ പ്പേ?
ഇല്ല ഇവിടെ ഹസ്ബന്റിന്റെ.
ആണ്ടമ്മ ണ്ടിവിടെ ഇമ്മ ഇവി
തറവാട്ടിലാ?
ആ
ആ അ ത്ശരി നിന്റെ വീട്ടിലാ?
ന്റെ വീട്ടില് ന്റെമ്മണ്ട്.
വേറെ ആരാള്ളത് കൂടെ അനിയൻമാരോ ഏട്ടത്തിയാളോ ആരേലുണ്ടാ?
അ ഉം.
ഉം. അത്ശരി പോവാറ്ണ്ടാ വീട്ട്ക്ക്?
ആ ണ്ടെയ്.
ഏ
ഉം
പിന്നെന്ത്
എത്ര ആളാ കുട്ടികൾ എത്ര ആളാ?
നിക്ക് രണ്ടാള്
ആഹ
അനക്കോ
ഒക്കെ സ്കൂള് പോകാനായിട്ടില്ലേ?
ആ് സ്കൂളൊക്കെ പോവാനായിക്കണ ഒരാളപ്പ മദ്രസ പോയിക്കണ ഏഴെമുക്കാലവുമ്പോന് വരും
ആഹ
അപ്പോത്തിന് ചായ കടി ഉണ്ടാക്കട്ട ഹ ഹ പിന്നെ ചോറ് കൊണ്ടോണം ചോറ് ഒരാ അടുപ്പത്ത് വെച്ചിട്ട്പ്പ ചോറാവുമ്പോ
തന്നെ
ഉ ഉ ആഹ
വേഗം വേണ അരിയാ ഇല്ലല്ല ഇന്നും മഴന്നൂല്ല. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാ?
സ്കൂള് സ്കൂൾ ബസ്സില് പോണം ഒമ്പതരക്ക് ബസ്സ് വരും അപ്പതിനു പോണം
അതുതന്നെ സാദാ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാ അതോ,
അല്ല സാദാ സ്കൂളാ ഗവണ്മെന്റ് സ്കൂളില് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കണത്.
ആ..
ആ
ആ ഫുഡ് അവിടെ ഇണ്ടാവോലോ..?
ആഹ ഉണ്ട് ഫുഡ് ഇണ്ട് പക്ഷേ ഓൾ തിന്നൂല ഇവിടുന്ന് കൊണ്ടോണം.
ആഹ ഇവിടെ - ഇവിടുത്തെ സ്കൂളിലൊക്കെ ആഴ്ചേല് മൂന്നീസം സ്പെഷ്യൽ ഫുഡാ. കഫ്സ, ബിരിയാണി, മന്തി,
ഏഹ്
ഉം
മാസത്തിലോരീ സറ്റെ ബിരിയാണി ഏറ്റേണ്ടന്ന് പറഞ്ഞേക്കാം ഒരു ദീസം നെയിച്ചോറോ ങ്ങനെ തോന്നുന്നു. അല്ലാത്തൊക്കെ അല്ല ചോറ് കുറെേ കുട്ടികളോള്ളോണ്ട് തൊണ്ട് ഇങ്ങനെ നന്നായിട്ട് വെക്കണതൊണ്ട് നല്ല വേവല്ലോ വെന്താ പറ്റൂല
ആഹ
ഇവല്ക്ക് കുറവരി ഇങ്ങനെ വേവാതെ ഊറ്റി ശീലയ കാണ്ട് ആ ആ ചോറ്ന്നെപ്പ പറ്റുള്ളു.
ആഹ
ഓഹ്
കൊണ്ടേയ ചൂടോടെ കഴിക്കൊക്കെ ചെയ്യാ
ആഹ് കൊണ്ട അവിടന്നാകുമ്പോ ചൂടോർക്ക് പറ്റൂല കറിപറ്റൂല ആഹ കറി പറ്റൂല ഒന്നും പറ്റൂല അതിന് ഇവിടുന്ന് നമ്മള് യ ഒപ്പിച്ച് ഉണ്ടാക്കണം അത് നേരം ഇല്ലാത്ത നേരത്ത്
പൊരിക്കാനും കരിക്കാനും ഉരുളക്കെങ്ങും സോയാബീനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം
അതെന്നെ ഏതെങ്കിലും ഒരു കൂട്ടാൻ കൊടുത്തയച്ചിട്ട് അവിടുന്ന് ചോറും വാങ്ങി തിന്നാണെങ്കിൽ സുഖണേ.
ആഹ സുഖണ പറഞ്ഞാ കേക്കൂല അത് ഇവിടെ എന്റെ ഇള- ചേച്ചിടെ മക്കളൊക്കെ അവിടുന്ന് വാങ്ങല ഇപ്പ പറ്റൂല പിന്നെന്താ മഴല്ല ല്ല അവിടാ
നമ്മക്ക് നല്ല ഇടങ്ങാറാ രാവിലെ രണ്ട കാണണന്നില്ല
ആഹ ആഹ വല്ലാതണ്ടില്ല എന്നാലും മറ്റേ കൊറവാലെ ജൂൺ ആയതോണ്ട് അത്ര വല്യ മഴ മഴന്ന് മഴന്ന് പറയാൻ വേണ്ടി പെയ്തിട്ടൊന്നുമില്ല ആ-
ഇങ്ങനെ മഴയൊണ്ടക്കെ നിന്നാലേ പിന്നെന്താ വെള്ളം ഉണ്ടാവൂല ഇല്ലേ ഞാൻ ജോലിക്കൊക്കെ പോയിരുന്നതാണ്
ഏ ഏ ഏത് ജോലിക്ക്
അത് പത്താം ക്ലാസ്സ് കഴിഞ്ഞിട്ട് അ ക്കൗണ്ടന്റ് ആയി
ആ എട്ടാം ക്ലാസ് കഴിഞ്ഞ് കെട്ടിച്ചും ചെയ്താ
പത്താം ക്ലാസ് കമ്പ്യൂട്ടർ കോഴ്സ് എടുത്തത്
ആ ശരി പിന്നെ ഫുള്ളാക്കിയിട്ടുണ്ടാവില്ലാ അല്ലേ
ഇല്ലല്ല ആ കമ്പ്യൂട്ടർ കോഴ്സ് ഫുള്ളാക്കി സർട്ടിഫിക്കറ്റ് ഒന്നുല്ല പക്ഷെ ഫുള്ളാക്കി ജോലികൊക്കെ കേറി
ഏ
ജോലിയ്ക്ക് പോയിരുന്നു. ഈ പ്രാവശ്യം പോയില്ലാ. ഭയങ്ക കഴിഞ്ഞ പ്രാശ്യം നിർത്തിയതാ നല്ലത് കിട്ടുവാണെങ്കി പോണം
അക്ഷയിലെ അങ്ങനെ എവിടെ പോയിന്റെ ഓഫീസില് ഇരിക്കാനാ കമ്പ്യൂട്ടർ മേലെ-
ഉം ഓര് ഓഫീസിൽ പോയിരുന്നു
ആ ശരി ആഹ് എന്നാലും നമ്മള് വീട്ടിലിങ്ങനെ ഇരിക്കേണ്ട ടൈമ് പോവുല്ലേ വീട്ടിലിങ്ങനേ ഇരിക്കുമ്പോ
ഉം സാമ്പത്തികവായിട്ടും കൊറെ പ്രശ്നങ്ങളും മാറും.
ആഹ് പിന്നെ നമുക്ക് നമ്മടെ ഇതില് ഒരു അഞ്ചുപത്ത് റുപ്പിയ കിട്ടിയാൽ അത് വല്യയൊരു ഇതല്ലേ.
ഉം
പിന്നെയെന്താ? പിന്നെ പഠിച്ചിട്ടുണ്ടാവില്ലല്ലേ പത്ത് വരെ പഠിച്ചിട്ട് പിന്നെ പ്ലസ് വണ്ണും.
ഇല്ലേ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ്. വൺ കൊറച്ച് പോയെശേഷം നിർത്തി.
അത് ശരി.
ഇപ്പൊ മെനക്കെട്ട് കാണൂ ഇപ്പോ അല്ലെ എന്തേലും.
അയിന് നമ്മള് ഇപ്പത്തെ പെൺകുട്ടികളെ മാതിരി ആവണേ നമ്മള് അന്നത്തെ കാലം. അങ്ങനെ പഠിപ്പിനും എല്ലാ പഠിപ്പുണ്ടായാലും പഠിപ്പിനും വലിയത് ഇത് കൊടു കൊടുക്കുന്നവരുണ്ട് പണ്ടായാലും.
കൊടുക്കണോവരുണ്ട് അത് നമ്മടെ ആഹ് വീട്ടുകാര് അതുപോലെ. ക്കും വീട്ടുകാരെ അങ്ങനെ നമുക്ക് മോട്ടിവേഷൻ ചെയ്തു.
മോട്ടിവേഷൻ തരാൻ പഠിക്കാൻ കഴിയും, ഇതൊക്കെ പത്ത് പത്താം ക്ലാസ് എത്തുമ്പോൾ. തന്നെ കല്യാണത്തിന്റെ ചിന്തക്കുള്ള വീട്ടുകാരായി പിന്നെ കഴിഞ്ഞു അതാ.
ആഹ് പിന്നെ എന്താട്ട് . ആഹ് ഉണ്ട്.
ആഹ്
അന്ന് ഇതൊക്കെ ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഇല്ലേന്നു. മുഹറം ഒമ്പതും പത്തും അല്ലായിരുന്നോ അപ്പൊയൊന്ന് പോയി പോന്നു. ഉം
അത് ശരി
കുട്ടികളെയൊന്നും കൊണ്ടോയില്ല ഞാൻ.
കുട്ടികളെ എത്ര കുട്ടികൾ?
കുട്ട്യാള് നാലാള്.
എത്ര കുട്ട്യാളാ? നാലാള് അയ് ശരി. മൂത്തോത്രീലാ?
മൂത്തതൊക്കെ വൽതായിക്ക്ണു. പ ട്ത്തം ഇ പ്രാവശ്യം കഴിഞ്ഞു.
പ്ലസ് ടു കഴിഞ്ഞതാ ഡിഗ്രി കഴിഞ്ഞതാ.
ഓന് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഇട്ത്തീന്നു. അയ് കോഴ്സ് കഴിഞ്ഞുപ്പൊ ഇഞ്ഞ്പ്പൊ
ഏഹ് അയ് ശരി. ആണ് ആൺകുട്ട്യാ?
ഉം.
ഉം ഹസ്ബൻഡ് ഇവടെ നാട്ടിലിള്ള ആളാ?
ഉം നാട്ടിലണ്ട്. സ്വന്തം വീടൊക്കായോ?
ആഹ് സ്വന്തം വീട്ണ്ട്.
ഉം.
ഒറ്റ വീടന്നേണ്. പത്തൊല്ലായി വേറെ പാർത്ത്ട്ട്.
ഉം ഉം ഇങ്ങള് ഒറ്റക്കന്നെ.
ആഹ് അതെ.
ഉം. വീട്ട് പോലില്ലേ?
ആഹ് വീട്ട്ക്ക് ഇതേപോൽ തന്നെ എന്തെങ്കിലൊക്കെ ഇങ്ങനെ ഒറ്റപ്പെര ആയതോണ്ട് എന്തെങ്കിലും ഒയിവ് ഒക്കെ ഉണ്ടെങ്കില് സ്കൂളും മദ്രസേം ഒപ്പം ഒയിവ് കിട്ടണല്ലോ
അങ്ങനെ പോണ് ഇന്ന് ഒന്ന് പോയി വരണന്ന് വിചാരിക്കണ്ട് ഏ
ഉം
എന്ത്‌ കേ കേട്ടില്ല അല്ലല്ലാ അല്ലല്ലാ കൊറച്ചങ്ങണ്ട് പോയ മതി
ആ ഹസ്ബന്റ് എവിടെ ഇവിടെ നാട്ടിത്തന്നെ
ആ നാട്ടിലിള്ള ആള
ഉം
പിന്നെന്താ
വേറെന്താ എന്താ കറി കടിക്ക്
കടിക്ക് ചിക്കൻ കറി ഇണ്ട് പിന്നെ കുട്ടികൾക്ക് തക്കാളി ഓല്ക്ക് ഏതായാലും സ്കൂൾക്ക് തക്കാളി താളിക്കണം അപ്പൊ ഓട്ടടെക്ക് തക്കാളി താളിച്ചതത് മതി പറഞ്ഞ് തക്കാളി താളിക്കിന്നിണ്ട് ന്ന ഞാൻ പിന്നെ വിളിക്കാന്നാൽ